അ ആ എന്താ വർത്താനം
നല്ലർത്തനം എന്തർത്താനം
സുഖം തന്നെ എന്താ ചായുടി കഴിഞ്ഞൊ
ഏ ഇല്ല ഇങ്ങൾതഴിഞ്ഞോ
ആ ൻ്റേ കഴിഞ്ഞു
ഏന്തേ കടി
കടി ദോശിം ചിക്കൻ കറിം
ഏ മക്കളൊക്കെ പോയോ മദ്രസ് പോയോ
ആ ഒരാള് പോയി ഒരാള് ഞ്ഞ് മദ്രസ്ട്ട് വരാണ്ട് ഒമ്പത് മണി ആവുമ്പോക്ക് വരും
ഏം ചോറൊക്കായൊ
ചോർ പ്പതന്നെ വെക്കൂല
മക്കക്ക് കൊണ്ടോണ്ട
വേണ്ട കൂട്ടാകൊണ്ടായ മതി
ഏ ശരി എന്താ കൊണ്ടോവല്
ഏ
എന്തൊക്കെ കൊണ്ടോവോശിയ
കൂട്ടാ വല്ല കിഴങ്ങ് വെച്ചതോ സോയാബി അങ്ങനെ ന്തെങ്കിലൊക്കെ
ആ അ അത് ശരി പണിയൊക്കെ കഴിഞ്ഞോ
ഏ
പണിയൊക്കെ കഴിഞ്ഞോയ്ക്ക
ചായ പണ്യളൊന്നും ഒക്കെ കുട്ട്യാള് പോയിട്ടേ നോക്കൊള്ളൂ
ആ
അവടെ
ആ എവട്യൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ അങ്ങൻന്നെ കുട്ട്യള് പോയിട്ട് അപ്പൊ കയ്യൂലല്ലോ ഓല് പോണന്റെ മുമ്പ് പിന്നെ ഒരു പടാവുല്ലോ
ഉം
പിന്നക്കണ്ട് ഓ, മൂത്താളഞ്ചിലാ അഞ്ചില്, അഞ്ചില് ഒരാൾ പോണുള്ളൂ. മറ്റേയാൾ ചെറുതാ
ആ, ശരി പിന്നെ..
വലിയ മോനഞ്ചിലാ രണ്ടാമത്തെയാള് അംഗൻവാടിയിൽ പോകും.
വന്നാൽ സ്കൂൾക്കൊക്കെ എങ്ങനെപോവും ബസുണ്ടോ അടുത്താണോ
എ. ഇവിടുന്ന് നടന്നുപോകാനുള്ളൂ
ആശരി പെരയിലാ രൊക്കെണ്ട്.
കരയിലിവിടെയെന്റെ വീട്ടില് ഉമ്മയും ഏട്ടത്തിയും ആങ്ങളയും നാത്തൂനും അവിടെയച്ചിണ്ട് എള ച്ചിണ്ട്. നാത്തൂനുണ്ട്. ഉമ്മായുണ്ടാപ്പാ യുണ്ട്. ഒക്കെയുണ്ട്
ആ
അത് ആരൊക്കെയുണ്ട്.
ഇക്കിവിടെ ഭർത്താവും നാലുകുട്ടികളും. നാലു പെൺകുട്ടികളാ.. മൂത്താളുകല്ല്യാണം കഴിഞ്ഞതാ ഉം ഓള്, ഡി ഗ്രി ഇപ്പംകഴിഞ്ഞു. പിന്നെ രണ്ടാമത്തോളുപ്ലസ് ടു കഴിഞ്ഞ്അക്കൗണ്ടിങ്ങിനുപോകുവാണ്, പിന്നെ മൂന്നാമത്തോള്.. പത്താം ക്ലാസ്സിലാണ് ചെറിയാളുരണ്ടിലാണ്. രണ്ടാംക്ലാസ്ത്തോളൊപ്പനിമദ്റസ് ട്ട് വരും. എട്ടാം ക്ലാസത്തോളുപോയി ഓള് സ്കൂൾ പോയി, ലൈൻ ഉം.. ലൈൻ ബസിനുപോണം. പിന്നെ. ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാ ണ്. ഓര് ഓട്ടോറിക്ഷയിൽ പോയി
ആ.. അതു ശരി ഏ.. നേരത്തെ പോയിക്കൂലേ
ആ... നേരത്തെപോകും. രണ്ടാമത്തോള്അക്കൗണ്ടിങ്ങിനുപോവാനേയുള്ളൂ
ഏ.. ഏ.. ശരി ആ.. സ്വന്തം വീട്ടിലെപ്പിളും ഒറ്റപ്പുരയിലാവൂലേ
ആ പറ്റിയതുതന്നെ
ഏ കെറെ ആ യോ വീട് ട്ത്ത്ട്ട്
ആ ഞങ്ങളൊരു പതിനെട്ടുകൊല്ലക്കെ ആയി
ഏ
ഉം ഞാൻകല്യാണം കഴിഞ്ഞു മൂന്നുവർഷം കഴിഞ്ഞിട്ടന്നെ പോന്നുക്ണു വേറെ ങ്ങനെ പെരകിട്ടിയപ്പോ ങ്ങനെ വാങ്ങിട്ട് പോന്നതാ ഉം.. മൂത്ത രണ്ടാമത്തെ ചെറിയ ആ അങ്ങനെആമാസം വാങ്ങിയതാണ്. പണ്ടം ചങ്ങായിമാരെ ബന് തോന്നിയതാക്കണ്ടാ വിചാരിച്ചിട്ടേ ഇനി അങ്ങനെയിരുന്നാ പണ്ടൊക്കെ പോകും.
ആ ശരി ആണ് ആ അതാണ് ആ ഇപ്പത്തെ കാലല്ലല്ലോ ആ അ അന്നെ അതുകൊണ്ടതായി
ഉം ഇപ്പയുമ്മയുംമെല്ലാ ഒക്കെ മരിച്ചപ്പോ ഉം ഇവിടുത്തപ്പമ്മീട്ടോ ഉം പിന്നൊക്കയവിടെ യെന്റുപ്പയുമ്മയീം മൂന്നാങ്ങളമാരും ഒരേ ട്ടത്തിയുമാണ്.
ഏ അതുശരി ഉം ഉം
അവിടയാരൊക്കെയുണ്ട് അൻ
ഇവിടു. മ്മയും ആങ്ങളയും നാത്തൂനുമേട്ടത്തിയും
ആ.. നീ അവിടെയാണോ
ആ.. ഞാനിപ്പന്റെ വീട്ടിലാ, ഇന്നല്ലേവന്നത്. ഉം
സ്കൂളില്ലാഞ്ഞിട്ടോ
അ, ഇന്നില്ല. ഇന്ന് പോണ്ടന്ന്, കല്യാണിണ്ട്, അപ്പൊ മൂത്തമ്മന്റെ, മോളെ കുട്ടിന്റെ, കല്യാണണ്ട്, അപ്പൊ അയ്‌നുംമാണ്ടി ന്നലെ, വന്നത. ഇന്നിന്നെ, സ്കൂൾ, ലീവാക്കാച്ചിട്ട് ന്ന്, പോണം, ന്ന്, കല്യാണം, കഴിഞ്ഞിട്ട് വൈകുന്നേരം, പോണം. പിന്നെ, എന്തൊക്കെ, എന്ത കറി വെച്ചത് അയിക് ഹലോ. ഹലോ